ആ എന്തൊക്കെണ്ട് സുഖല്ലേ ചായുടി കഴിഞ്ഞോ
ചായുടി ക്കെ കഴിഞ്ഞു
കുട്ടികൾ സ്കൂളക്കൊക്കെ പോയണ്ടാ സ്കൂൾ തിരക്കക്കൊക്കെ കഴിഞ്ഞിുണ്ടാവില്ലേ
സ്കൂള തിരക്ക ഒരാൾ പോവാണ്ട് ആള് രാവിലെ ഏഴര ആവുമ്പോ് പോകും
ഏറെൊക്കെന്നെ പോവ മീറ്റി എന്താണ് ട്യൂഷനാ
അല്ലല്ല രാവിലെ ഏർക്ക് പോ ഒന്നാം അല്ലല്ല രാവിലെ എഴരക്ക് പോകുംഒന്നാം ക്ലാസ്സ് ല രാവിലെ ഏരക്ക് പോയി ഉച്ചയ്ക്ക് രണ്ട മണിയ ആാവുമ്പോൾ വരും
ആഹ് അങ്ങനത്തെ സ്കൂളില ആെല്ല ചേർത്തിക്കണല്ലേ എന്നിട്ട് പിന്നെ മദറസ
മദ്രസന് വൈകുന്നേരം നമ്മള് ട്യൂഷൻ കൊടുക്കുവയാണ്
ട്യൂഷൻ കൊടുക്കാണ്ല്ലേ അത്‌ ശരി ചായുടി ഒക്കെ കഴിഞ്ഞോ
ആഹ കഴിഞ്ഞേ ങ്ങളെ കുട്ടികളൊക്കെ പോയാോ
ആഹ മൂന്നാളും പോയി
ആഹ
ഞാൻ ഇന്നിപ്പ എന്റെ വീട്ടക്ക് വന്നക്കാ വിരു വിരുന്ന് വന്ന മുഹറം പത്തിന്റെ ലീവ്ല്ലേ മദ്രാ സ രണ്ട ദിവസം
ആഹ അപ്പനി കുട്ടികള് ഒറ്റക്ക് വരുവോ
ആ കുട്ടികള് സ്കൂൾ ബസ്സിില് ഇങ്ങോട്ട് വരാൻ പറയന്ന്
ആ് രണ്ടോടത്തന്നും
അപ്പൊ ആ അറ്റേ ഞാൻനട ന്നട്ട് കൊണ്ടക്ക കൊണ്ടെരൊക്കെ ചെയ്യാ കൊണ്ടുവരൊക്കെ ചെയ്യയ്യ എന്നാ അപ്പൊ ഞ അങ്ങോട്ട് പോര ഞൻ പറയ ഈ ബസിൽ വിട്ടാൽ മതി കേട്ടോ പറ ശരിക്കല് ബസിൽ വിട്ടാൽ മതി കാരണം നമ്മടെ വീട് അതിന്റെ മരത്തനെ കൊടുന്ന് ഇറക്കി വിടന്ന് വടക്ക് സുഖ വിടക്ക് സുഖ അവിടന്നാ എനിക്ക് നടന്നു പോയി കൊണ്ടാക്കണം കൊണ്ടണം ഒക്കെ ചെയ്യേണ്ടത് ഇവിടന്നാ പണിയില്ല വീടിന്റെ ഉമാേർ തന്നെ വസ് നിക്ക
ആഹ അപ്പൊ അവിടന്ന് ബസ്സില്ല
പിന്നെ അവിടുന്ന് ബസ്സിന് ഒരാള ദൂരല്ല ഓട്രഷ കണ്ട് അടുത്തേക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കണപ്പ അറുന്നൂറ് ആയിക്കോണു അതിന ആകെ അതിനുള്ള ടൈമില്ല അഞ്ച്ു മിനിറ്റ് പത്ത് മിനിറ്റിന്റെ ഉള്ളില ഉള്ളു നടക്കാാന്
ഓ ആ് അപ്പൊ പിന്നെ സുഖണല്ലല്ലേ അത്രേ ഉള്ളൂ പക്ഷെ നടന്ന് പോരുന്നതാണ് നഞമ്മള്നക്ക് ായിര് ഇറങ്ങുമ്പോഴാണ്
ആഹ് നമ്മള് മനക്കെട്ട ഇറങ്ങണം അല്ലെങ്ക ആ പൈസ കൊടുക്കാ നമുക്ക് വലിയ മനക്കം തോന്നള്ളൂ അയന്നള്ള ദൂരം ഇല്ല നടക്കാൻ ഇന്ന് പോലും ഞാ അങ്ങോട്ട് മാറ്റി ഒരുങ്ങി പോരണ്ട നേരം കൊണ്ട് അവര് അപ്പുറത്തെ അമ്മ്യുടെടെ വീട്ടിലത്തെ അപ്പർത്തെ അമ്മായിന്റെ വീട്ടത്തെ താത്തണ്ടന്റെ സേലുണ്ട് അവള് നാലാം ക്ലാസിൽ അഞ്ചില പടിക്ക അപ്പൊഅവൾ വന്നപ്പോ അവള് വന്നപ്പോ ഞങ്ങള് ഇര കൂടെ പോവയാണ് രണ്ടാൾ അങ്ങനെ പോയി ചെറിയൊര് അപ്പൊ എക്ക് ബസ്സിന് വേ പോരാൻ പറ്റി
ആ ഞങ്ങൾക്കും രണ്ടിടത്തൊന്നും പോവാ പക്ഷേ ഈ മദ്രാസ് ഉണ്ടാവകുമ്പോ പ്രശ്നമാണ്
ആഹ് ഞക്ക് മദ്രസക്ക് പ്രശ്നം തന്നെ ഉണ്ടണ്ട് സ ലീവ് ഉള്ളോണ്ട് നിങ്ങൾ വിരുന്നല്ലേ അപ്പൊ
പോണം ഞാ ഏതായാലും മോന് സ്കൂളിട്ടൊക്കെ വരട്ടെ
എന്നിട്ട് പോണല്ലേ ഇന്ന് ഇപ്പ എല്ലാരും ഒന്ന് വിരന്തോള എട്ടു ദിവസം ആക്കാൻന്ന്
വൈകുന്നേരം മാദർശന് ഇപ്പ നാളെ സ്കൂൾ ഉണ്ടല്ലോല്ലേ നാളെ സ്കൂൾ ഉണ്ട് മറ്റന്നാളല്ലേ ലീവ്
നാളെ സ്കൂളുണ്ട് മറ്റന്നൊക്കെ ലീവ് കലണ്ടറിൽ കാണിക്കണത് നാളെയാണ് ലീവ് എന്നാണ്
ആഹ പക്ഷെ കാലംന്തിലള്ള പോലെയല്ല അത്ര വെള്ളിയഴ് ലീവ് വന്നക്കാണ് വ്യാഴാഴ്ച ഉണ്ട് ഉ ആ ശനിയാഴ്ച നാലാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾെ സ്കൂളുണ്ട്
ആഹ അങ്ങനെ പറയണണ്ട്
ഉം ഇവിടെ എന്റെൂത്തച്ചൊക്ക പോണംന്നാണ് നക്കപ്പൊ ലീവ്ങ്ങനാണ പോള ൊന്ന് പോയാ മുതലല്ല ഞാൻ പോണില്ലായിരുന്നു കൊറെേ ദൂരം അല്ല എന്റെ മൂത്തച്ചേ കുറെേ ദൂരം പോകണം കുട്ടി കൂടെ സ്കൂളിട്ട് വരുമ്പോൾ ഇങ്ങനെ അഞ്ചര ആവുംും അഞ്ചര ആകും സ്കൂളിട്ട് വരുമ്പോ ്പോക്ക്
ആഹ ഇന്നൊക്ക് പിന്നെ പോകുമ്പോത്ര ടൈം ഇല്ലാണ്ടായില്ലേ എക്കും വൈകേരം വന്ന ടൈം ഉണ്ടാവൂില്ലേ വെള്ളിയാഴ്ച അങ്ങട്ട് തന്നെ പോണം അപ്പന്ന രാവിലെ തന്നെ പോകുന്നത്
ആഹ
അങ്ങനെ ചെയ്താണ്
പോണം ചായക്ക് കടി അപ്പം ചുട്ടക്കേനിന്ന്.
ആഹ് ഞാനുന്ന് വേം പുട്ടുണ്ടാക്കി പുട്ടും ബപ്പട്വോ ഉണ്ടാക്കിയത്.
പലർക്കും പല വിധാണ്. ബടെ പുട്ടിന്റെ മകന് പറ്റൂല. അപ്പം മൂത്തച്ചൻ്റെ മകന് പറ്റൂല. ഓരോരുത്തർക്കും ഓരോ വിധാണ്.
അത് ശെരി. ഞങ്ങളോടെ അങ്ങനെ വെച്ചിട്ട് ആ ഇഡിലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോ ഇട്ടിലിയുടെ അ ഉഴ്ന്ന് ന്റെ മാവേയ്റ്റ് ഉണ്ടാക്കുമ്പോ ഒക്കെ വേറെണ്ടാക്കണം. ഒന്നില്ലെങ്കിൽ അപ്പം ണ്ടാക്കണം. അല്ലെങ്കി പുട്ട് ഇണ്ടാക്കണം. ഇട്ടിലി മാവ്ണ്ട. ഇന്ന് ആദ്യായിട്ട് വൈകുന്നേരം സ്കൂൾട്ട് വരുമ്പ മ്മള് ദോശയില് എണ്ണെക്കൊഴിച്ച് നെയ്യ് ഒഴിച്ച്ട്ട് പഞ്ചസാരെ ക്കെട്ട്ട്ട് മൊരിച്ചു കൊടുത്താലോ അപ്പൊ കഴിക്കും ചെയ്യും. രാവിലെ കൊടുത്താ ആഹ് രാവിലെ കൊടുത്താ അത് കഴിക്കു ക്കൂല. അപ്പൊ അവർക്ക് വേറെ ഇണ്ടാക്കണം അങ്ങനെണ്. പിന്നെന്താ നിങ്ങളോടെ വീട്ടില് വളർത്തണ മൃഗങ്ങളൊക്കെ ണ്ടോ?
ആഹ് ഇവടെ കോഴിയേള് ണ്ട്. ഇവടെ എല്ലെണ്ടേനു ആടും പോത്തും ഒക്കെ ഇണ്ടേനു. പോത്തിനെപ്പൊ പെരുന്നാക്ക് കൊടുത്തു. ത്തച്ചൻ പോത്തിന വളർത്തീനു.
അത് ശെരി ഉള്ഹിയ്യത്തിനാ?
ഉം ഉള്ഹിയ്യത്തിന് കൊടുത്തു ഉം പിന്നെ ഇപ്പോ കോഴിയേള്ണ്ട്, പ്രാവ്ണ്ട്, താറാവ്ണ്ട്.
ആ പ്രാവും താറാവെക്കണ്ട് ലേ.
ഉം അതൊക്കെ ഇണ്ട്. അത് കല്യാണം കഴിഞ്ഞ ന്നന്ന് ഇൻക്ക് ഭയങ്കര ഇഷ്റ്റേനി. ആടുണ്ടേനു ഇവടെ ഉമ്മ നോ പിന്നെ ഒന്ന് ആടിനെ ഉമ്മീഉപ്പയും കൂടെ നോക്കിരുന്നത് അപ്പൊ ഇപ്പ മരിച്ച ഇപ്പപ നാല് വർഷം മുന്നേ ഇപ്പ മരിച്ചപ്പോ ഉമ്മ ഒറ്റക്ക് മറയിലു ആയില്ലേ
ആഹ് ആഹ് അപ്പൊ നോക്കാനു
പിന്നെ ഞാൻ താ ആ ഞാൻ തന്നെ ഒക്കെ നോക്കണം അപ്പൊ എനിക്ക് നോക്കിയെത്തൂലെ ചെറിയ കുട്ടിയും ഓകൂടെ നോക്കിയെത്തൂഇല്ല
ആ ശെ
പിന്നെ ആഹ് ടൈമില് ആഹ് കറന്ന് പാലൊ കൊടുത്തിനു അന്തല്ല ഞമ്മുടെ വീട്ടില ആവശ്യത്തിന് എടുക്കും പിന്നെ അടുത്തരു വീട്ടില് വണന്നാണ് ടോയ്ലറ്റും കൊടുത്തിരുന്നു
അയ് ശെരി അങ്ങനാല്ലേ ഞങ്ങളോടെ ഉണ്ടായിരുന്നു എന്റെ പപ്പിളക്കെ അങ്ങനെ നാല് കലുകള് പറഞ്ഞ ജീവനാ ആഹ് ആൾകാരങ്ങട്ട് പോത്തിനെ മേടിച്ചെ ന്നു ആടുണ്ടായിരുന്നു അതു വേ താറാവും കോഴിഒക്കെഉണ്ടായി ഇപ്പ ലവ്ബേഡസ് മാത്രമേ ഉള്ളൂ ബാക്കി ഓ അശ് ച്ചു
ആഹ് ഇവെടെല്ലാം ഉണ്ടായ്രുന്നു ലൗ ബേഡ്സും കാടാക്കൊണ്ടനി എനിക്ക് ഭയങ്കര ഇഷ്ടയിനു ആഹ് സമയത്തൊക്കെങ്ങനെ നോക്കാനും വളർ ത്താനൊക്കെ
ഞാനും ആടിനെ പാല്ടുത്തേരുന്നു അതുപോലയിന്റെ പ്രസവത്തിനുവെരെ നോക്കിരുന്നു. കൊറെ ആടിന് തിന്നാൻ കൊടുത്. ആഹ് എവിടെ കണ്ടിച്ചാപ്ലാവിന്റെല കൊ കട്ടിട്ട് കൊണ്ടുവെരും അങ്ങനൊക്കെ ചെയ്തിട്ട് ഞാൻ നോക്കിയാരുന്നുട്ടോ എന്നിട്ടാൾക്കാര് പറയും
കുട്ടികളൊക്കയി ഞമ്മെക്ക് ബാധ്യത കൂടുകളൊക്കെ സുഖേനു കുട്ടികളെ കൊണ്ടായി കഴിഞ്ഞപ്പ പിന്നെ ഒന്നിന്നു ഞമ്മ ക്ക് സമഇല്ലാതായി അപ്പൊ പിന്നെ പതുക്കെ പതുക്ക അവൻ വന്ന് വെ
ഇങ്ങട്ട് ഞാ ഞങ്ങളെവടന്ന് എന്താ ഉണ്ടായിച്ചിട്ട് ഞാന് ഞാനി പുല്ല് വെട്ടിട്ട് അപ്പറത്തെ തൊടുവില് പുല്ല് വെട്ടീത അപ്പറത്തെ വീട്ടിത്തെ തൊടൂല് അപ്പൊ ഞാനതൊക്കെ വാരി. ചാക്കിലാക്കിട്ട് ഒക്കെത്തി തിന്നാൻ കൊടന്നിട്ട് കൊടുത്തപ്പോ എന്താ ഉണ്ടായത് അയലത്തെ പോത്തുകൾക്കൊ ഒക്കെ കൊടുക്കാൻ പറ്റാത്തൊരു പുല്ലുണ്ട് ഡൈൽ ചെടി ആ ചെടി കൊടുത്താവരെ രക്തം സ്റ്റക്ക ആഹ് വെള്ളത്തിലാ കൊത്തിത്തിന്നാൻ കെടന്നിട്ട്. എന്നിട്ട് എന്താണ്ടായി കൊറെ കഴിഞ്ഞപ്പൊണ്ട് ഒരു പോത്തിന്റെ വായിന്ന് നൊരേം പതേക്കെ വരുന്നു. പിന്നെ അതിന് അതങ്ങനെ ചത് ത്തു പോയി പിന്നെ വൈകുന്നേരായപ്പത്തേന് രണ്ടാമത്തെ പോത്തും.
വയ്യാണ്ടായി ന്നെട്ട് അതിനെ പിന്നെ വേഗണ്ട് അർത്തു. ന്നെട്ട് എല്ലാവർക്കും എറച്ചി കൊട്ത്തു.
ആഹ് ഇവെടെ പിന്നെ അങ്ങെനെത്തെന്നുമില്ല. ഇവടെ പുല്ലിന്റെ ന്റെക്കെ പിന്നെ ഉമ്മയും ഓല് ഓലാണുങ്ങളന്നെ നോക്കൊള്ളു.
ഓ ചെയ്യാനൊളള ആഗ്രഹ്വോണ്ട് പോയി കിട്ടി ആടിനന്നെ കൊറച്ചെക്കെ വിറ്റുട്ടോ. ആടിനെ. ഒരെണ്ണ രണ്ടണണ്യാറ്റ ഞങ്ങള് വി റ്റുള്ളയതൊക്കെ നശിച്ചു പോയി. അക്കെയെന്റെ പണ്ട വീറ്റിട്ടാ മേടിച്ചിന്ന്പ്പ അതുകണ്ട് അതൊക്കെ നശിച്ചു പോയി.
ഞങ്ങക്കിവിടെ പിന്നെ അയിനൊന്നുമില്ല. ഇവെടെ അങ്ങനെ വളർത്തേനൊക്കെ കാര്യം കിട്ടീന്നു. പക്ഷെ. ത നോക്കാന് വയ്യാത്ത തൊണ്ടേ
അവരിക്ക് നോക്കാൻ പറ്റൂല. അവര് കാരണന്താ വെച്ചിട്ടാ. ആ കോഴിക്കടേലാണ്. പുലർച്ചെ പോവുന്നിട്ട്ഇപ്പേ നോക്കു നോക്കിയർ നോക്ക കൊറെ. പറഞ്ഞിട്ടെന്താ ഞാനിതു കൊടുത്തോലായ് ചത്ത് പോയി.
ഉം ഇപ്പ അങ്ങനെയെക്കെ ആകുമ്പോഴാണ് നമ്മെക്കിവടെ യതെ. പിന്ന ഇവെടെ കോഴികളിപ്പോ കൊറെണ്ട്. നമ്മളന്ന് അങ്ങോട്ടുയിങ്ങോട്ടോ തിരിയുമ്പോക്കെ.
ആ കുറുക്കം നായും കൊണ്ടായിറ്റ്.
ഉം അവെടെ കുട്ടികള് പത്തിരുപത്തഞ്ച് കുട്ടികളിപ്പൊ. ആ മുട്ടട്ട് കുട്ടികളൊക്കെ വിരിക്കണപ്പോലള്ള പത്തിരുപത്തഞ്ച് കുട്ടികളൊക്കെണ്ടായിരുന്നു. ഇപ്പയിതില്ലാകെ എട്ടണ്ണണ്ട് ബാക്കി.
അത് ശെരി വല്യ കൂടൊക്കെണ്ടോ? ആഹ്
വല്യ കൂടും കൊറെ കോഴികളൊക്കെണ്ട്. ഇമ്മ നോക്കും. പിന്നെ കോഴികള് ആ. കോഴികളെ പിന്നെ വല്യ നമ്മുക്കങ്ങനെ തൊഴ നോക്കേണ്ടാവശ്യല്ലോ നടൻ. കോഴികളാവോണ്ട്. രാവിലൊന്ന് ഫുഡ്
അത് നായ്ക്കള് നായകളെക്കെ വരുന്നോ പ്പ നല്ല നോക്കണ്ടരെല്ല. ക്കെ പിടിച്ചു തിന്നൂലേ. ആ കേറ്റീലേ. തങ്ങളോടെക്കെ അങ്ങനെ നായ്ക്കളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. ഒക്കെ കടിച്ചെടുത്തു.
ഇവടെ നോക്കി നടക്കണം. ചെലപ്പോ പെട്ടെന്ന് കെര കീരിക്കെന്ന് തലേക്ക് ചാടും ഞക്ക് ചു റ്റും കാടാണേ
ആഹ് ശെരി
ഇവെടെ ഒരേ ഒരു കാടിന് നടുവെച്ചാല് കൊറെ സ് ഥലങ്ങിൽ കൊറെ വെല്യ മൊതലൊള്ള ആൾക്കാർക്ക് കൊറെ സ്ഥലങ്ങളുണ്ടാകും. ലെ എല്ലടവും നോക്കൂലല്ലോ. അങ്ങനെ ഒര് സൈഡ് ഫുള്ള്. വീടിന്റെ ബാക്ക് ഭാഗം ഫുള്ള് നല്ല കാടാണ് ആണ് കാടാണ് അത് വെട്ടൂല്ല വൃത്തിയാക്കൂല്ല ഇല്ല ഞങ്ങൾ ഒറ്റപ്പെട്ടൊരു വീടാണ്
ആഹ് അയൽവസികളായിട്ട് അവിടെ ആരും ഇല്ലല്ലേ
അടുത്തില്ല കുറച്ച് വിട്ട് കണ്ട് ഉണ്ടല്ലോ പക്ഷേ നമുക്കൊരു ആവശ്യത്തിന് ആ ആവശ്യത്തിന് ആയൽവാസികളൊക്കെ ഉണ്ട് പക്ഷെ അതന്നെ അടുത്തടുത്തൊന്നു പെരയില്ല അപ്പൊ ഇപ്പൊക്കെ പിന്നെ അഞ്ച് അഞ്ച്സെൻ്റ് സ്ഥലൊത്തെക്കെ അടുത്ത് അടുപ്പിച്ചൊക്കെ വീടുകള്ളല്ലേ അങ്ങനെയൊന്നുമല്ല ഞങ്ങള ഒറ്റക്ക് ഒരു വീടാണ് പത്ത് പതിനേഴ് സെന്റ് സ്ഥലത്തില് ഞങ്ങൾ ഒറ്റക്ക് ഒരു വീട് പിന്നെ അതിന്റെപ്പുറം ആ പിന്നെ അതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ഞങ്ങളതിന്റെ പാടങ്ങളാണ്
നിങ്ങക്ക് എളെച്ചനും മൂത്ത ചണോ മൂത്തശച്ഛന ലെ ഉള്ളത് ആഹ് നത്തു മാരെ കല്ല്യാണം കഴിച്ചല്ലേ
ആ ഒല്ല് കല്ല്യാണം കഴിച്ചു പോയി
ആ കുട്ടികളായ എല്ലാർക്കും
ഏ എല്ലാർക്കുണ്ട് ഞങ്ങളെല്ലാരും കൂടി ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികൾ ഉണ്ടാവും എല്ലാവർക്കും കൂടെ എനിക്കുള്ള രണ്ട് കുട്ടികള് ബാക്കിയൊക്കെ മുമൂന്ന് കുട്ടികളാ
അത് ശരി നാത്തുൻമാരക്കെ അവരെ വീട്ടില്ലല്ലോ കെട്ടിച്ച് ടുത്തല്ലേ
അ അവിടെ തന്നെ യാണ്എപ്പോഴേലൊക്കെ വരും ഒക്കെ ആ ഒക്കെ ഒറ്റ പരക്കാരല്ലേ അപ്പൊ പിന്നെ അങ്ങനെ വരും
ഇപ്പ ഞങ്ങളോടെ വന്നാലും അങ്ങനെ തന്നെണ്. ഇക്ക് മൂന്നെണ്ണം രണ്ട് അനിയത്തിയാൾക്കും ഈ രണ്ടെണ്ണം ഒരാങ്ങള കുട്ടി പ്പൊ പ്രസവിച്ചിട്ട് ഉള്ളൂട്ടോ അങ്ങനെ ആ എട്ടണ്ണേറ്റെ ആയിട്ടുള്ളോലോ.
ആ ഇവിടെ ഉമ്മക്ക് ഉമ്മാക്ക് ട്ടോട്ടൽ അങ്ങനെ പത്ത് പന്ത്രണ്ട് പേരക്കുട്ടികളായി.
ആഹ് ഇവിടെ എട്ടാള് ഇനി ഒരാള് കല്യാണം കഴിക്കാണ്ട് ഇരുപത് വയസ്സായിട്ടുള്ളൂ അത് ചെമ്മാട് ദാറുൽഹുദയിൽ പഠിക്കയാണ്. ഒരാളിപ്പോ കല്യാണം കഴിഞ്ഞ് കുട്ടി ആയിട്ടുള്ളൂ പ്രസവിച്ച് കിടക്കാ.
ആഹ് ഞാൻ തിരൂരങ്ങാടിയാ പഠിച്ചീനെ.
ആഹ് അത് ഇലായിട്ട് അങ്ങനെ പഠിക്ണതേ അത് കളയല്ലേ പൊന്നു അതില് കയമ്പ്ണ്ട്. കളയണ്ട ടി ആഹ് യതീം ഖാനയിലെയിനു അതേത് ഏത് ബിരുദാ ബിരുദണ്ടോ വഫിയെ ഫാളിലെ അങ്ങനെ
അല്ലല്ല അത് ഇതാണ് പിന്നെ എന്താ പറയാ നമ്മളെ സ് സാധാ നിന്ന് പഠിക്കൂല്ലേ ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും അത് അങ്ങനെ പഠിച്ചതേയ്നു.
അത് ശരി. എന്നിട്ട് എന്തേലും ജോലി ചെയ്യണുണ്ടോ?
ഇല്ല ഞാന് ഡിആർടി ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യണില്ല. വീട്ടില് ഇല്ല ഞാനങ്ങനെ വ കാര്യായ്ട്ട് വർക്കാെന്നും ചെയ്യൂല ഇപ്പയ്ന് എന്ത് ചെയ്യെണെങ്കിലും ആദ്യം പൈസ മാെടക്കീട്ട്ള്ള വർക്ക്കളല്ലെ
ആഹ്
കൊറേങ്ങനെ ഫോൺല്ങ്ങനെ വെര്ണൊക്കെ കാണാ വീട്ട്ൽര്ന്ന് വർക്കെയ്യാന്നൊക്കെ പറ്ഞ്ഞ് അപ്പന്നേഷ്ച്ചോക്കുമ്പം ഒന്നെ ങ്കി ഇര്വെയ്നായ്രം കൊട്ത് പ്രാെഡക് ത്ക്കണം അല്ലെങ്കി പ്രാെഡക്ട് സെയിലെയ്താെട്ക്കണം
അങ്ങനെന്നും ഇല്ലാത്തൊര് സൈസ്ള്ളെ വേണോ താല്പര്യണ്ടോ ചെയ്യാന് അയ് ചെർ ഇത് ന്നർഞ്ഞാല് ഏറ്റവും ചെറ്യ പൈസാർഞ്ഞാ ആയ്ര്ത്തി അറ്നൂറ് മാെടക്കണട്ടോ ഏറ്റം ചെറ്ത് അതാണ് പിന്നേ മൂന്നേ ഇര്പത് വരെള്ളത്ണ്ട് സംഭവം നല്ല പൈസ് സണ്ടാ വർക്കെയ്യാം കഴ്ഞ്ഞാ നല്ല പൈസണ്ടാക്കാം പറ്റ്ണാെര് പ്ലാറ്റ് പ്രൊജക്റ്റാണ്
ആഹ് എന്താ സംഭവം
റ്റൊന്നല്ല അയ്ല് അയ്ല് ഞമ്മള് ടോക്കൺസ്കള് വാ വേട്ച്ച് വെക്കാ അമ്മള് ഈ വെ എറക്ക്ണ പൈസ ഞമ്മൾക്ക് എംപത് ശതം വെരെ ഞമ്മക്കെന്നെ കിട്ടു വെരുമാനം
ആഹ് ത് മറ്റേ ട്രേയ്ഡിങ്ങാെക്കെ പോലേണോ? ട്രേയ്ഡിങ്ങൊക്കെ പോലെ
ഡിങ്ങല്ല തില് ഞമ്മള് ടോക്കൺസ് മേടിക്കും പിന്നെ ഞമ്മള് ആള്കളെ ചേർക്ക്മ്പോ അമ്മക്ക് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ് അത്പോല ബ്ലോക്ക് ചെയ്ന്‌ന്ന് പോളികന്‌ന്ന് ബ്ലോ ക്ഷെയ്ലാണത് പെട്ട്ക്ക്ണത് അത്‌ലാണ് വർക്കെയ്യ്ണത്
ആഹ്
അല്ലാണ്ടമ്മ്ള് കമ്പ്നി ആയ്ട്ടൊന്നു അല്ലാ ത് പതിനൊന്ന് ആഹ് ഒരാളെ അമ്മള് ചേർ തായ്ര്ത്തർന്നൂറ്ന് ഒരാളെ കിട്ട്യാ ആയ്ര്ത്തി ഇര്ന്നൂറ് ഞമ്മക്ക് തെരും പിന്നെ ഫോർട്ടീൻല്ണ്ട് നാലായ്ര്ത്തി റെയ്ഞ്ച് വന്നാല് മൂന്ന് ലെവല് വെരെ ഞമ്മടെ മേലെള്ളാെര് വർ ക്കെയ്താലെ നമ്ക്ക് വര്മാനം കിട്ടു താഴെന്ന് മൂന്ന് ലെവല് വെരിം നമക്ക് വ വര്മാനം കിട്ടും നമ്മള് ചെയ്തില്ലെങ്കിലും മേലേന്ന് മൂന്നാൾക്കാര് ചെയ്ത് മൂന്ന് ലീഡേഴ്സ് ചെയ്താലും നമ്മക്ക് വരുമാനം കിട്ടും. ആ നായ നല്ലൊച്ചണ്ടാക്ക് ണ്ട്ല്ലേ. ആഹ് എത്ര വയസ്സാ?
മൂന്ന് വയസ്സ്.
ഇബടിം ഞ് കുട്ട്യേളെ കുറുമ്പെന്നെക്കാരം ഇവിടെ ഒരു ഒരു പോക്കിരിയെ ഇപ്പോന്നിട്ടുള്ളുവന്നിട്ടുള്ളു ആ ഒരു ഒരു കുട്ടിയപ്പോ വന്നിട്ടുള്ള ഒരാളെ ബാക്കിയൊക്കെ സ്കൂളിലാ ഉ ഒരാളച്ചല് ഉണ്ട് കട
ഇവിടെപ്പം എത്രയും നേരം പുറത്ത്ആയിരുന്നു ഇപ്പൊ ഞാൻ കാണാത്ത കൊണ്ട് ഉൾ കേയറി വന്നൊക്കെയാണ് ഇന്നയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കാം നാട്ടില്ലേ ആർക്ക് ഓനും മൂന്ന്
മൂന്ന് വയസ്സാട അല്ലേ ഓക്കേ എന്ന എന്നാ ശെരി ഉം ആയിക്കോട്ടെ വിളിക്കണ്ടേ